എന്താ വിശേഷം
സുഖായിട്ട് പോന്നു
ഹലോ എന്ത്‌ ഞാനേ അന്നോടെ ആ എന്റെ അടുത്ത് രണ്ട് ക്ലോത്ത് ഉണ്ടാരുന്നു അതിനോട് എങ്ങനെ ഡ്രസ്സ് അടി ക്കാൻ ചോയിക്കാൻ വാണ്ടീട്ടാരുന്നു എന്നോ എടുത്ത് വച്ച് നമ്മള് ഇന്നാള് പോയന്ന് എടുത്ത് വച്ചതാ
അതെ എന്റെ അടുത്തും അതേപോലെ കൊറേ മെറ്റീരിയൽസ് ണ്ട് എനിക്ക് ക്ക്‌ ഒന്നാമത് ഐഡിയ ഇല്ല കാരണം
ഉം ശെരി എന്നാ ആഹ്
ആ ന്നാ ഓക്കെ
അയ് ശെരി അ ഞാ ഞാനെ എന്റെടുത്ത്
നിന്റെ മനസ്സൽ എന്താ ഐഡിയ ഉള്ളേ അത് പറ
ആഹ് എന്ത ഐഡിയ ഒരു കഫ്താന അല്ലാതൊരു ഐഡി ഇല്ല
അതെ ഇപ്പം മൊത്തത്തി അതാണ് കഫ്ത്താണി വിട്ടൊരു കളിയില്ല അത് എളുപ്പമാണ്
കഫ്താനിലുണ്ടല്ലോ നമ്മള് സൈഡ് കൂട്ടി അടിച്ചിട്ടില്ല കഫ് താനാണോ അതോ അവിടെ വിടർന്നിട്ടില്ല കഫ്താനാണോ ഭംഗിണ്ടാവുക
എനിക്ക് സൈഡ് എന്താ പറയാ ഞാനിന്ന ഫാ ഈ പറയുന്നത്
ആഹ് എനിക്ക് മന എനിക്ക് മനസ്സിലായി പറഞ്ഞതത് എനിക്കു മനസ്സിലായി അങ്ങനെ അടി കാണ് നല്ലതലേ അപ്പൊ അത്ക്ക് അത് ഫുള്ള് ലെങ്ത്തിലോ
ആ നമ്മളിപ്പോ ഇന്നാൾ എടുത്തിട്ടില്ലേനോ
ആ അതുകൊണ്ട് ഇത് നല്ല ആ രതിത് ശരിയാ ആ എന്റെ ഫ്രണ്ട് അത് എട്ടിട്ടുണ്ട് ഞാൻ ഫോട്ടം ആ ഫുൾ ലെങ്ങ്ത്തിൽ സൈഡിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ട് എന്റെ ഞാൻ ഇ അതിറെ ബ്രൈറ്റും മോം ടൂ ബീ ഫ്രണ്ട്സ ഒക്കെ കേക്കെ ഓർഡർ ചെയ്തണ്ട് അവടെപ്പിക്ക തിന്നോ പസിന്റെ
നിനക്കറിയ വൺ ടൈം ആയിട്ട് ഷെയർ ചെയ്തിരുന്നോ
ആ അതിലൊരാള് അതേ ആ സെയിം ആ ന്യോ വൺ ടൈമി ആളല്ല സോറി
ആ പറയ്
സെം ആ സെയിം സാധനം തന്നെയാണ് അവളും എടുത്തത്
എന്ത് ശീലയാണോ
അതന്നെ
ആഹ് നിന്റെ അടുത്ത് ഫോട്ടോ ഉണ്ടെങ്കി എനിക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരണെ
ആ തീർച്ചയായും ഞാനപ്പ അത് വിചാരിച്ചു ഉം ഞാനത് അവള് നല്ല ഭംഗിയുണ്ട്
എനിക്ക് എന്താ അറിയോ ഞാൻ അത്ര ലെങ്ത് ത്തലാവും ലെങ്ത്ത് കുറഞ്ഞ മീൻസ് മുട്ടിനെ അഡീക്ക ആയിട്ടുള്ളൊരു ടോപ്പ് പോലെ ഇടാനാണ് എനിക്ക് ത താല്പര്യം പക്ഷെ അത് രസം ഉണ്ടാവലോല്ലെ അതിക്ക്
ചെറുതായിട്ട് കാണുന്നുണ്ട് ലെഗിന് അതിന്റെ സൈഡില് ങ്ങനെ കറ്വ്പോലെ മടക്കി അടിച്ചിട്ടുണ്ട് ഇതിനേക്കാളും അതില്അവള് ബ്ലാക്ക് ആണ് പെയർ ചെയ്തിരിക്കുന്നത് അത് നല്ല ഭ
അതെ അതന്നെ ബ്ലാക്ക്ന്നെഉദ്ദേിച്ചത് ലൂസ് ഫിറ്റ്‌ ഭംഗി ഉണ്ടാവില്ലല്ലോ
ഭംഗിഉണ്ടാവും ജീനിനേക്കാളും എനിക്കൊന്നും കൂടെ പ്രിഫർ ആയി തോന്നുന്നത് മറ്റതാണ്
ലെഗിനാണ്ല്ലേ ഓകെ ഞാൻ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും എന്നോണ്ട് വിചാരിക്കുന്നു അടിക്കണം ഇതുവരെ പിന്നെ മിഷീനും ചെറിയ രീതിൽ ഒര്കേട് വന്നിട്ടുണ്ട് എനിക്കടിക്കാൻ കഴിഞ്ഞിട്ടില്ല
ഓ
അതുപോലെ വേറൊരുക്ലോത്തും എടുത്തിട്ടുണ്ടായിന്നു അത് നിനക്ക് ഓർമ്മയുണ്ടോ ഞാനും എന്റെ മറ്റേ നമ്മുടെ മറ്റേ ഫ്രണ്ടും ഞങ്ങൾഒരുമിച്ച് ഒരേ
എനിക്ക് ഓർമയ്ണ്ട് മ്
ൻക്ക് അറീല
ആ രങ്കി എടുക്കുമ്പോക്ക് ആ ക്ലോത്ത് തന്നെ ണ്ട് എടുക്കലാണല്ലോ
ആ അതെ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ എടുത്തപ്പോേക്ക് എന്തിനാണ് അവളടുത്തന്ന് ചോദിച്ചിരുന്നു
അതെ
ഇയ്യ് ഫോൺ എവിടോ വെച്ചിട്ടാ സംസാരിക്ക്ണ്
സൗണ്ട് കേക്ക്ന്നില്ല എന്നാ നല്ല സൗണ്ടില് സംസാരിക്ക്
അത് നല്ല വോയ്സ് നല്ല രീതീല് ബ്രേക്ക് ആവുന്നുണ്ട് എന്തൊക്കെയോ സൗ അന്റെവിടെന്ന് കേൾക്കുന്നുണ്ട് അ എന്താ അവിടെ എത്ര വലിയ സൗണ്ട് ഹലോ ഹലോ
ആഹ് ക്ഷെ ഭയങ്കര സൗണ്ട്
ഇപ്പം അതിന്റെ ന്റെ മുകള്ലൊരു ഷീറ്റ്ണ്ട് ഇതിന്റെ കു കുമ്പിട്ടപ്പോ കൂരാ ഭയങ്കര വേദന
വേദന പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയോ
ഇല്ല ഇപ്രാവശ്യം പോവുമ്പോ അത്യാവശ്യം നല്ല നല്ല ബുദ്ധിമുട്ട്ണ്ട് അത്യാവശ്യം കൊളത്തി പിടി ഇപ്പ വൈറലാ ഭയങ്കര കുഴ ഇപ്പ ന മൊത്തം വേദനിക്കാ പുറം മൊത്തം വേദന
അതെ ഇനി എന്നാ വരാൻ പറഞ്ഞിട്ടുള്ളത് ഡോക്ടറേ കാണിക്കാണ്
ാനങ്ങ ഇണ്ട്
ശനി ആയിച്ചയോ നയനത്തെട്ടതാണോ ആയില്ല നയന ആാവു അ അപ്പേക്കും നയന ആാവൂല്ലേ
ഞാനണോ
സെവന്തോ
സെവൻ
ഓ അത് ശരി
ഇപ്പൊ അഞ്ച് സ്കാനിങ്‌ ഒക്കെ ഉണ്ടല്ലോ നമ്മളത് ഇപ്പ ആ സമയത്ത്
അത് ശരി
ഇപ്പ കേക്കുന്നില്ലേ
ആ ഇപ്പ കേൾക്ക്ന്നുണ്ട് ഇപ്പൊ
ഇവിടെ മരത്തിൽ അടക്കപ്പായം ഉണ്ടായിന് പേരക്ക
എങ്ങനെ
അടക്കപ്പായം അടക്കാപ്പായം കുറേ ഉണ്ടായിട്ടുണ്ട്
വീട്ടിലന്നെ ഇണ്ടായതാണോ
ആ അതെ അമ്മടുത്തെ ഇപ്രാവശ്യം നല്ലവണം കായകളുണ്ട്
അതെ അത് നല്ലൊരു ഫ്രൂട്ട് ആണ് ലെ
ഏറ്റവും നല്ല ഏറ്റവും നല്ല ഉം നല്ല മധുരണ്ട് ഏറ്റവും നല്ല ഫ്രൂട്ട്സ് ആതാ ണല്ലോ
ഇപ്പൊ പ്രഗ്നൻസി ടൈമിലൊക്കെ നല്ലതാ തോന്നുന്നു ലെ തിന്ന്ണത്
പ്രഗ്നൻസി കാർക്കല്ല എല്ലാവർക്കും നല്ലതാ
അതെ അപ്പൊ ഈ ഷുഗർ ഒക്കെല്ലേ അവരോട് പറയാറുണ്ടല്ലോ അട കഴിക്കുന്നതിന് പ്രശ്നല്ലാന്ന്
ആഹ് അതെ അല്ല അത്രയും ഏറ്റവും ഞ ഞാനായിട്ട് ഫ്രണ്ടായിട്ട് ഒര് ഫ്രണ്ട്ണ്ട് ഉ അവള് പറയും ഞാൻ ഇതുവരെ കുഴിച്ചിട്ടിട്ട് എന്താ പറയാ ഇണ്ടാവാത്ത ഒരു സാധനാണ് അവളുടെ വീട്ടില് എനിക്ക് ഭയങ്കര ആഗ്രഹള്ള സാധനാണ് ഇനി ബാക്കിയൊന്നും എന്താന്ന് അറിയില്ല നല്ലത് തന്നെയാണ് എല്ലതും പറയാറ് നിന്റെ ചുമ മാറിയിട്ട് ഇല്ലല്ലേ
മാറിയിട്ടില്ല മരുന്നുണ്ട് മാറുമായിരിക്കും ഇപ്പൊ കുറച്ചൊക്കെ മാറ്റം തോന്നുന്നുണ്ട് ഇതിലേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ ഇപ്പൊ കുറച്ച് മാറ്റം തോന്നുന്നുണ്ട് ഇനിയിപ്പോ വൈകുന്നേം ആകുമ്പോയേക്ക് എങ്ങനെ ന്ന് അറീല്ല
അതെ എന്താ പറയാ രാത്രി ആയിരിക്ക ഭയക്കര
ആ രാത്രി നന്നായിട്ട് ചുമക്കാറുണ്ട് ഉറങ്ങുമ്പോഴക്കെ ഉറക്കത്തിന്ന് എണീ
ആ പണ്ടേയുണ്ടോ ഒര് ഒര് ബുദ്ധിമുട്ടുള്ള പോലെ ആയിരിക്കും
അതെ അതെ നമ്മള ഇവിടെ ഉണ്ടാക്കി കുരക്കുന്നത് പോലെ തോന്നും
ആ അത് തൊണ്ടങ്ങനെ കാറി കൊല്ലിക്കറന്നൊക്കെ പറയില്ലേ
ആ ആ അതെ അത് തന്നെ കാറി കാറി കുരക്ക ആ ശരി ഈ വടെ അടുക്കളേന്ന് ഒന്ന് മാറി നിക്കാൻ കയ്യോ ഇപ്പൊ
ഔ ഇപ്പ അടുക്കളേന്ന് മാറി നിന്നാല് ഞാൻ ഒരു മണി ക്കളെ കേറി പിന്നെ പണിട്ത്ത് തീർകണ്ടയരും കാരണം അത്രയും എനിക്ക് പണികള്ണ്ട് ആഹ് അങ്ങന ചെയ്താ മതി നീ വരോ സഹായിക്കാൻ
ഇല്ല എന്റേത് ഇപ്പ കഴിഞ്ഞിട്ടേ ള്ളൂ
ആ ഞാൻ ഈ സമയമാവുമ്പോക്ക് എല്ലതുംകഴിഞ്ഞ് കിടക്കന്ന ആളാ വെറുതെ ഇരിക്കുന്നയാളാ പക്ഷേ ഇന്നിപ്പം മെ മൊത്തത്തി രാവിലെ ഒര് ഫ്രണ്ട് വിളിച്ച് ഇല്ലനേരം മൊത്തം കളഞ്ഞു
ആ ശരി അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒന്നും വിളിക്കുമ്പോ എടുക്കാതെ ക്കാ നല്ലത് കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട്
അതെ അതെ ഇനിയും ശ്രദ്ധിക്കാം അതെതെ ഇനിം ശ്രദ്ധിക്കാം
അത് കാരണം നമ്മുടെ ടൈം വെറുതവിടെ വേസ്റ്റ് ആയി പോവാണല്ലോ
ഇക്ക് രാവിലെ നമ്മളീ നീക്കുമ്പം ല്ലേ പിന്നെങ്ങനെ കഴിയാതിരിക്കുമ്പോ നമുക്ക് ഭയക്കരബുദ്ധിമുട്ടാ
അതെ അതെ നമുക്ക് എന്നും ആ ടൈമ്ന് കഴിഞ്ഞ് ചേലാവുമ്പോളേ
ഉം നീ എന്തെടുക്കുവാ പണിയൊക്കെ കഴിഞ്ഞുണ്ടാവും
ആ എനിക്ക് കുളിക്കാനുണ്ട് കറിയോടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഗ്യാസ് കഴിഞ്ഞന്ന് പറഞ്ഞില്ലേ ഓ കറി അടുപ്പത്താണ് കുളിക്കാനുണ്ട് പിന്നെക്കെ ആ അല്ല അല്ലല്ല കറി ആയിട്ട് വേണം ചോറ് വെക്കാന്
അ ശരി കറിക്കെന്താ ചിക്കനാ
കറക്ക് ചിക്കൻ അതുകൊണ്ട് പെട്ടെന്നായി
പി പിന്നെ കൂടുതൽ കറികളും
കൂടുതൽ എരി അങ്ങനെ അങ്ങനെയൊന്നും വേണ്ടാല്ലോ
വേണ്ടാ അതാണ് കറി ഉണ്ടായാൽ മാത്രം മതിയല്ലോ ഇങ്ങനെയാണെങ്കിൽ പപ്പടം പൊരിക്കാ എന്ന് വിചാരിച്ചു കുറച്ചു സമയം കഴിഞ്ഞിട്ട്
ആ അപ്പ എന്ത് ചോറാണ് സദാ ചോറാണോ നെയച്ചോറോ
സാദാ ചോറ്ന്നെയാണ് സാദാ ചോറ് തന്നെയാണ് നമ്മള ഇപ്പോ മീൻ വല്ലാതെന്നും കിട്ടുന്നില്ലല്ലോ പിന്നെ പിന്നെന്താ വച്ചാൽ കറി ഒക്കെ ആഹ് അപ്പൊ പിന്നെ അതോണ്ടങ്ങനെ വാങ്ങിതായിരുന്നു.
അ ശെരി ഞാന് പണിയൊക്കെ കഴിഞ്ഞു പണിയൊക്കെ കഴിഞ്ഞാ പിന്നെ സുക പിന്നെ ഞാനിപ്പോ മീന മീൻ മുറിച്ചൊ
ആഹ് ശെരി ഇപ്പൊ മി മീനൊക്കെ അതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞാ തന്നെ ഒരു സുകാണ്ല്ലേ
ആ ഇത് പത്തലായോണ്ട് കൊറെേ എണ്ണം ഇരിപ്പുണ്ട്. എന്നാലും മൊത്തത്തി വെള്ളത്തിലിട്ട്. അതെ അതെ ഇപ്പ തന്നെ പത്തര പത്തെന്നാപ്പതൊക്കെക്കായല്ലേ ഇപ്പത് കയ്ഞ്ഞ് കിട്ടുമ്പോക്കും ഒരു നേരാവും
ടൈമ് പിടിക്കൊഹ് അ അടിച്ചവാര്ലും തൊട്ക്കലൊക്കെ കയിഞ്ഞോ
ഒന്ന് മാറ്റി ചിക്കടട്ടെ അത്ര തന്ന ഞാൻ അത്യാവശ്യം മീൻ ഇതിന്ന് എടുത്തിട്ടു
ആഹ്